ഓഹ്
ഹലോ
കേക്കാമോ?
ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് മഴയുണ്ടോ ഫുഡൊക്കെ കഴിച്ചോ?
മഴ ഇപ്പം കാലാവസ്ഥ കൊഴപ്പൊന്നുല്ല. രാവിലൊക്കെ ഉണ്ടായിനി.
ആഹ് ആഹ് ഇവ്ടെ മഴയാണ് ഇപ്പം.
ആഹ് അവടെ മഴേണോ? ഉം ഉം വേറെ
രണ്ടു ദൂസം വെയിലായിരുന്നു ഇന്ന്പ്പം നല്ല മഴ
ആഹ് മഴ പെയ്യുമ്പം ഉം മഴയില്ലാത്ത നേരത്ത് നല്ല ചൂടല്ലേ.
ആഹ്
പിന്നെന്താ
സ്പെഷ്യല് പ്രത്യേിച്ചൊന്നുല്ല ഉം ചോറ് സാതാ ചോറും തന്നെ പിന്നെ ഫുട്ബോൾ ആയിട്ട്
രാവിലെ അതേന്നി
രാവിലെ ദോശെ
ആഹ്
കറി ഇന്നും ചിക്കൻ കറി സാധാ ഫുട്ബോളിലൊക്കെ ബന്ധപ്പെട്ട ആളാണോ? ഫുട്ബോള് ആയിട്ട് ഇഷ്ടപ്പെട്ടെ
ഫുഡം എന്തോ
ഫുട്ബോളായിട്ട് ഇഷ്ടപ്പെട്ട ആളാണോ? ഫുട്ബോൾ ആ ഇഷ്ടം ആണ് ഇപ്പൊ ഫുട്ബോളിന്റെ സീസണാണല്ലോ ഫിഫ വേൾഡ് കപ്പൊക്കെ പിന്നെ യാത്രകളോട് താല്പര്യം
എന്തോ?
യാത്രകളോട് താല്പര്യമുള്ള ആളാണോ?
ആഹ് യാത്രയൊക്കെ ഇഷ്ടമാണ്. പുറത്തോട്ടൊക്കെ പോവാൻ ഇഷ്ടമാണ്.
ഉം ഉം പറ്റിയ പ്ലേസ് ഏതാ അറിയോ? യാത്രക്കൊക്കെ ഇപ്പം ഈ സീസണില്
നല്ല പ്ലേസ് ന്ന് പറയുന്നത് വയനാട് പോവാൻ പിന്നാ ആഹ് അത് എന്താ ഊട്ടീലൊക്കേ പോവാല്ലോ
ഉം വയനാട് പോകുമ്പോണ്ടല്ലോ ങ്ങളെ താമരശ്ശേരി ത് ചൊരം നേരെ കേറി നാട് കാണി ചൊരം കേറി നേരെ താമരശ്ശേ രി ചൊരം ഇറങ്ങി പോവാണെങ്കിൽ കുറച്ചൂടി കൂടുതൽ കാഴ്ചകൾ കാണാൻ കഴിയും.
ആഹ്
ആ മെയിൻ ഈ കാലാവസ്ഥയൊക്കെ ആയോണ്ട് മൃഗങ്ങള് വന്യമൃഗങ്ങളൊക്കെ പ്രത്യേകായിട്ട് റോട്ട് മെന്ന് പുറത്തിക്ക് പിന്നെ ഇറങ്ങിയാണ്ടെന്നെ അമ്മക്ക് കാണാം. അവടെങ്ങനെ പ്രകൃതി ത്ത്യായിട്ട് ഇത് ഇഷ്ടപ്പെട്ടുന്നോർക്ക് പറ്റിയ ഒരു കാര്യാണ് പ്പേ
ഉം പിന്നെ വായിക്കാനൊക്കെ ഇഷ്ടമാണോ
വായിക്കാനൊക്കെ അത്യാവശ്യം ഒക്കെ ഇഷ്ടാണ്
പിന്നെ പാചകമൊക്കെ ഇഷ്ടാണോ
ഓ പാചകം ഇഷ്ടാണ് എന്തെങ്കിലും റെസിപ്പി ആവശ്യം ഉണ്ടോ
ആഹ് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കും
ഞാൻ മെയിനായിട്ട് സ്പെഷ്യലാണ് ഉണ്ടാക്കല് ഉം മന്തി ആ മോഡലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും
ആഹ് അവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്
എങ്ങനെ മനസ്സിലായില്ല
അവിടെ എങ്ങനെയാണ് ഉണ്ടാക്കണ്
മന്തി ഉണ്ടാക്കൽ എങ്ങനെയാണോെന്നോ റെസിപ്പിയാണോ ഉദ്ദേശിച്ചെ
ആഹ് ആഹ്
ആഹ് നമ്മള് ഉം ഫസ്റ്റ് ബസ്മതി അരിയില്ലേ ബസ്മതി അരി അറിയോ ബസ്മതി അരി ആഹ് അത് എട്ത്തിട്ട് ആഹ് അതൊരു ഉം പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർക്ക
ആഹ്
പിന്നെ തെളച്ച വെള്ളത്തില് അത് വേറെ ഉം അരി കുറച്ച് തിളച്ച വെള്ളത്തില് കുറച്ച് ഉപ്പിടുക കുരുമുളക് ഇടുക എന്നിട്ട് ഈ അരി അതിലേക്ക് ബാ ഏഹ് ഇട്ട് കൊടുക്ക
ആഹ്
പിന്നെ ഒരു അമ്പത് ശതമാനം വേവാകുമ്പോ ഊറ്റാ ഊറ്റ്യന്നാ മനസിലാവില്ലേ ആഹ് പിന്നെ വേറൊരു പാത്രത്ത്ക്ക് ചിക്കൻ ഉം മന്തിന്റെ വലുപ്പത്തിന്റെ ചിക്കൻ മുറിച്ചാല് അത് ഉപ്പ് കുരുമുളക് പിന്നെ മന്തി മസാല മാഗിക്കട്ട മാഗികട്ട മാഗി ക്യൂബ്
ആഹ്
കൂടി ഒന്ന് മിക്സ് ചെയ്യാ പിന്നെ ബിസ്മി കൊറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് അത് അടുപ്പത്ത് വെച്ച് ഒരു അമ്പത് ശതമാനം വേവാകുമ്പോ അതിന്റെ മേലെ നമ്മള് ആദ്യം എടുത്ത് വെച്ച റൈസില്ലേ
ആഹ്
അതും കൂടി വെച്ചാല് പിന്നെ
ആഹ് അതന്നെ അതന്നെ അങ്ങനെ ഇട്ട് അടച്ച് വെച്ചാല് നമുക്ക് നല്ല അടിപൊളി മന്തി കിട്ടും നിങ്ങക്ക് വേറെ എന്തെങ്കിലും റെസിപ്പി അറിയോ
എനിക്ക് ഇവിടാ അത്രക്ക് സ്പെഷ്യൽ ഒന്നും എനിക്ക് കുക്ക്ചെയ്യാൻ ചെയ്യാ അറിഞ്ഞൂടാ ഇതും അല്ലാത്ത കുറച്ച് ഫുഡ്കളൊക്ക ഉണ്ടാക്കാ അറിയ
എന്തെങ്കിലും ഒരു റെസിപ്പി പറഞ്ഞരോ ഐ മീൻ പായസം അമോടലൊക്കറീല്ലേ
പായസോന്ന് പറയുന്നത് ഉം സേമിയ പായസോണെങ്കി പാൽ പായസോണെങ്കി ഉം ഞമ്മള് ഈ ഇത് സേമിയോണ്ടല്ലോ
അ ആഹ്
അത് നമ്മള് ആഹ് ഒന്ന് വർത്തിട്ട്
വറുത്തൊന്ന് മാറ്റി വെച്ചിട്ട് ആഹ് നെയ്യ് അതില് നമ്മള് സേ ഉം പേ ഉം കൊറച്ച് പാലൊഴിച്ചിട്ട്
തേങ്ങാ പാലോ പശുപ്പാലോ
ആഹ് തേങ്ങാപ്പാലില്ലേ തേങ്ങാപ്പാലും ആഹ് പിന്ന തേങ്ങാപ്പാലാണെങ്കി തേങ്ങാപ്പാലെടുക്കാം അല്ലെങ്കി അല്ലാത്ത കവറ് പാലെടുക്കാം ആഹ് അങ്ങനെ എടുത്തിട്ട് ഈ സേമിയെം കൂടെ ഇട്ട് ഒന്ന് ആഹ് പാ കുറ ഇച്ചിരി പൻസാരെ കൂടെ ഇട്ട് ഒന്ന് ഇളക്കി ടുത്താ സേമിയ പയസാവും
ആഹ് പിന്നെ അയ്ക്ക് വറവിടൊന്നും വേണ്ടേ
പിന്നെ ഈ അണ്ടിപ്പരിപ്പും അതൊക്കെ എണ്ണേല് ഏഹ് ചൂടാക്കി അതിലിടാം
ആഹ് പിന്നേ
സേമിയ പായസവും
ഉം
പിന്നെ വേറെന്തൊക്കെ സ്പെഷ്യൽ അറിയാം കൃഷിയൊക്കെ ഒണ്ടാട
കൃഷി എനിക്ക് വല്യ അറിവൊന്നുല്ല പക്ഷെ ഇവിടെല്ലോലൊക്കെ കൃഷി ചെയ്യുന്നവലൊക്കാണ്
ആഹ്
ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ പൊതുവേ കൃഷി ഞങ്ങളെ വീട്ടിന്ന് വീട്ടിലുണ്ടാക്കിയ കൃഷി തന്നെയാണ് അപ്പം ഉപ്പേരിക്കൊക്കെ ഉപയോഗിക്കണത് എനിക്ക് വല്യ അറിവൊന്നു
ആഹ് - ആഹ് പിന്നെ
നിങ്ങളവിടെ ആഹ് കോഴികളൊക്കൊണ്ട് ആഹ് അത്യാവശ്യം വല്യ രീതിയിലന്നെ കൂടൊക്കെണ്ടാക്കി
ആഹ്
അ ലെവലില്ലേന്നെ ഉണ്ടാക്കണ്ട് ങ്ങളെ അവിടെ കൃഷി കാര്യങ്ങളൊക്കെ
ഞങ്ങളവിടെ അത്രയ്ക്ക് കൃഷിയൊന്നുല്ല ഞങ്ങളവിടെ വാഴയും ചക്കേക്കെ അങ്ങനെയൊക്കെ ഒള്ളു
ആഹ് -ആഹ് പൊതുവെ ഇല്ല മരങ്ങള് അത് ല്ലേ
ആഹ് വലുതായിട്ട് കൃഷി ചെയ്യാനുള്ളൊന്നും അങ്ങനെയൊന്നുല്ല അപ്പൊ ഈ ചക്കയും അതൊക്കെ തന്നെ ഉള്ളു പിന്നെ മാ
ഇപ്പ മാങ്ങാ സീസണല്ലേ
ആഹ് ഇപ്പം ആഹ് മാങ്ങാണ്ട് നേർത്തെ മാങ്ങാ സീസൺ ആയിരുന്നു ഇപ്പം മാങ്ങയൊന്നുല്ല
ഏഹ് കിട്ടാല്ല ചക്കേ
ചക്കയൊണ്ട് ഇപ്പ ചക്കേ നെറച്ചുണ്ട് ഇപ്പൊ
ഉം
ചക്ക നല്ലതല്ലേ ചക്ക പഴിപ്പിച്ച് കഴിക്കാല്ലേ
ആഹ് -ആഹ്
പിന്നെ അവിയലൊക്കെ വെച്ച് കഴിക്കാല്ലോ
ഉം -ഉം
പിന്നേ വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടില് ഞാനും രണ്ട് മക്കളും പിന്നെ ഹസ്ബന്റിന്റെ ഉമ്മ ഉപ്പ ഉം
മക്കളൊക്കെ എന്തു ചെയ്യുന്നു
ഒരാള് എൽ കെ ജി പഠിക്കുന്നു വേറൊരാൾക്ക് ഒന്നര വയസ്സാവണുള്ളു
ആഹ്
ഇപ്പൊ രാവിലെ മക്കളൊക്കെയില്ലേ
എനിക്ക് മക്കളായിട്ടില്ലാ
ഏഹ് ആഹ് - ആഹ് ഉം
പിന്നെ വേറെന്തോ അവിടിപ്പം വെയിലാണോ
ആഹ് ഇപ്പൊ മഴയൊക്കെ ചോർന്നു വെയിലായിട്ടുണ്ട് ഉം കാലാവസ്ഥ പ്രശ്നൊന്നുയില്ല രാവിലെ നല്ല മഴയന്നെ
ആഹ് -ആഹ് ഇവിടിപ്പം മഴ തൊടങ്ങി
പിന്നെ ഏതെങ്കിലും ബുക്കിനെ പറ്റി വല്ല അറിവെന്തേലുണ്ടോ
എനിക്ക് അത്രക്ക് ഇതു അതിനെ പറ്റി എനിക്ക് അത്ര ഇതൊന്നുല്ല എങ്കിലും ചെറുതായിട്ടൊക്കെ ആവശ്യത്തിന് കുക്ക് ചെയ്യും
കുക്കിങ്ങിനെ പറ്റിയല്ല ബുക്ക് ബുക്ക്
ബുക്കോ
ആഹ് ബുക്ക് ചരിത്രാണോ നോവല് ഏത് ഏതാ ഇഷ്ടം ചരിത്രങ്ങളാണോ നോവലുകളാണോ പ്രണയകഥയാണോ എന്തെങ്കിലും
ഉം അതിനെപ്പറ്റി അത്രക്ക് വിവരങ്ങളൊന്നും ഉം അയ്യോ
പിന്നെ വിദ്യാഭ്യാസത്തിനെ പറ്റിയോ എന്തെങ്കിലും ഒരു ടാസ്ക് ഉം എവിടെേലും എത്തണം അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴും പഠിച്ചുകോണ്ടിരിക്കലല്ലേ
ഇല്ല ഇല്ല പഠിക്കുന്നില്ല ഇപ്പം ഓൺലൈൻ വഴി ചെറിയ രീതിലുള്ള വർക്കൊക്കെ ചെയ്ത് പോകും ഇനിപ്പ പഠി ക്കാനൊന്നും ഇഞ്ഞിപ്പോ പറ്റൂലല്ലോ
ഇപ്പൊ പഠിക്കാൻ പറ്റും ഇപ്പൊ ആറുമാസം കൊണ്ടൊക്കെ കോയിസ്ട്ട്ണൊക്കെ ഉണ്ടല്ലോ മറ്റേ അവോദെലൊക്കെ ചേർന്നാല്
ഉം
ഉം ഇപ്പൊ അതിലൊക്കെ ചേർന്നാ കിട്ടും
ആഹ് ആഹ്
ആറു മാസം കൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഓൺലൈനിൽ തന്നെ വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാലോ
ആഹ് ആഹ് ഇങ്ങള് എന്തേം ജോലി ചെയ്യുന്നുണ്ടോ
ഞാനൊന്നും ചെയ്യണില്ല എനക്ക് മക്കളായോണ്ട് രണ്ടും ചെറുതല്ലേ ഇപ്പൊ ഒന്ന് സ്കൂള് പോയി ഇഞ്ഞി അക്കൗണ്ടിങ് പഠിക്കണംന്നുണ്ട് അക്കൗണ്ടിങ്ങിനെ പറ്റി നോക്കാണ്
ഉം ഉം പിന്നെ വെക്കട്ടാ
പത്തിൻറ്റായോ
ഉം ഇന്നാ പിന്നെ ശരി വെക്കട്ടെ
ഓക്കെ ഓക്കെ ശരി കണ്ടതിൽ സന്തോഷം
ഓക്കെ